കേൾക്ണില്ലേ ആഹ് എന്തൊക്കെയാ എന്തൊക്കെയാ വർത്താനം. സുഖാണോ
സുഖാണ്.
ഉം എന്താപണി ഫുഡൊക്കെ ആ- ഇതായിട്ടൊന്നില്ല കറി വെച്ച്ക്ക്ണ് തൂമിച്ചാ നൊക്കെ ഇണ്ട്. മീൻ പൊരിക്കാന്ണ്ട് ന് നി ഞങ്ങള് പിന്നെ തിന്നാൻ നേരുത്തെയുള്ളൂ പൊരിക്ക ചൂടോടെ കിട്ടണം.
ഏ സമയവണല്ലോ ഉം ഉം ഉം ഒരു വിധൊക്കായി
ഉം
എന്താ മഴയ്
ഇപ്പ കഴിഞ്ഞോ മഴ ഉം മഴയില്ല വെയിലും ഇല്ല. രണ്ടും കെട്ട കാലാവസ്ഥയാ നിങ്ങക്കുണ്ടോ
ഉം ഇവിട്ക്ക് ഇന്ന് വെയില്ണ്ട് ഉം.
ആഹ് ഉം ആഹാ നല്ലല്ലോട ത്തക്കും മഴ ഴേ നെന്നു പക്ഷെ ഇവടെ അങ്ങനില്ല. മഴയൊന്നുല്ല വെറ്തെങ്ങനെ ചാറി പോവുവാ നല്ലൊരു മഴ ഇല്ല കിട്ടാന്. ഹലോ ഹലോ ഹലോ കേൾക്ക്ണ്‌ണ്ടോ?
ക്ക്ണില്ലേ
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട് റെയ്ഞ്ചും ഇല്ലേ
ഞ്ച് പോണുണ്ട് ഇങ്ങനെ മഴക്കാറ് മൂടീട്ട് ഉം ഉം ഉം ആഹ് ആവുണു ആയിത്തൊടങ്ങി രണ്ട്മണിക്കയ്ൻ്റുള്ളിലൊക്കെ കഴിക്കും
ആഹ് വീട്ടിലാരൊക്കെ ഇണ്ട്?
വീട്ടില് മക്കള്ണ്ട്, ഇമ്മണ്ട്
ഉം വേറെ പോയിട്ടൊന്നുല്ലല്ലേ
ഇപ്പ ഞങ്ങള് വേറെ വീട് വെച്ച് തന്നേണ്
ആഹ് അവടെ
ഉം ഉമ്മാ ഒണ്ട് ആഹ് ആഹ് ആഹ് ഉപ്പല്ല പപ്പ മരിച്ചിട്ട് ഏഹ് എട്ടു വർഷായി
ആഹ് ഹസെന്തെയ്യ്ണ്
ഹസ് ഈഹ് ബിസിനസ്‌ നടത്താണ് വണ്ടിടെക്കെ കച്ചോടം
ആഹ് ഉം ഇവടെ നാട്ടിലോ അതോ ഗൾഫിലാ
നാട്ടിലാണ് ഇപ്പാ നാട്ടിലുണ്ട് ഉം എനിക്ക് നാലാള്
ഉം ചെറിയ കുട്ടിയാന്ന് തോന്നാണ് സൗണ്ട് കേക്കാണ്
ആഹ് എനിക്ക് നാലാളാണ് മൂത്ത മോള് ഉം ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കാണ്
ഉം ആഹ് കുട്ടിയാളല്ലേ ചെറിയൊരുട്ട്യാണേ രണ്ടര വയസ്സായ ഒരു ചെറിയ മോനാണ്
ഒരാളെള്ളൂ ഉം
ങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ എത്രയായി ന്നിട്ട്
കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്ത് നാല് വർഷായി ഇരുവത്തഞ്ചാമത്തെ വർഷ
ഉം ഉം ങ്ങള്ടാ കഴിഞ്ഞിട്ട് നാല് വർഷായിട്ടൊള്ളൂ
ആഹ് ആഹ് അയ്ശേരി മോൻ എന്ത്യേ
ഓൻ ഒറങ്ങാണ് ഉം ഞാൻ ഇങ്ങനെ ആട്ടിക്കൊടുക്കണം ഓന് ഓന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം അല്ലെ ഇങ്ങനെ കിടന്നൊടുക്കണം
ഉം ഭക്ഷണൊക്ക കൊടുത്തു ഉറക്കക്കാറില്ലേ ഫുഡ്‌ ഒക്കെ കൊടുത്ത് ഉറ ക്കാറില്ലേ ഉം
ആഹ് പായിനൊന്നണി ആയപ്പോ ഉറങ്ങിക്ക്ണ് ഇല്ലെങ്കി രാത്രി നേർ ത്ത ഉറങ്ങണില്ലേ ഉച്ചക്ക് ഉറങ്ങിയാ പിന്നെ നേരത്തെ ഉറങ്ങൂലല്ലോ ഇപ്പാ പിന്നെ മ്മക്ക് ഉറങ്ങാൻ പറ്റില്ല മ്മക്ക് ഉറങ്ങാൻ പറ്റണ സമയം അതാണ്
ഉം
ഉം ഒലപ്പോ ഉറങ്ങാണ്ടാവൂല ശെരിയാവൂല പിന്നെ എനിക്കാണെങ്കി തന്നെ ഇങ്ങനെ നേരത്ത ഉറങ്ങിലെങ്കിൽ തലവേദനയും ശർദ്ധി ഒക്കെ ഉണ്ടാവും
ഉം ഉം ഉം ഉം എന്താ പണികളൊക്കെ മറ്റേ തൊടക്കലും തിരുമ്പലും പണികളൊക്കെ കഴിഞ്ഞോ
തിരുമ്പിട്ടാണ് തിരുമ്പല് രാവിലെ തന്നെ കഴിച്ചിക്ക്ണ് അല്ല ഇങ്ങ ആയാലും തുടക്കല് അടിച്ച് തുടക്കല് പിന്നെ ഉമ്മാ ചെയ്യും ക്കെ ഓരൊക്കെ ചെറിയ ഡിസ്കിന്റെ കംപ്ലയിന്റോണ്ട്
ആഹ് ആഹ് ശരി പറ്റില്ല അതെ ആഹ് ആഹ് ഉം
അപ്പ അതുകൊണ്ട് ഉമ്മാ അടിച്ച് വാരി തുടച്ചനും പോവും ചോറും കറിയൊക്കെ ഒക്കെ നമ്മള് ആക്കും
ഉം ഉം
ഇനിപ്പാ പോവുണ്ട് ഏഹ് ആഹ് ഇപ്പണ്ടെ ഇപ്പണ്ട് ആഹ് ഇവടെ ഇന്ക്കൊര് മൂത്ത ച്ചനുണ്ട് നാത്തൂനുണ്ട് പിന്നെ ഇന്റെ മാപ്പളിണ്ട് മാപ്പളെ രണ്ടാമത്തെ മൂത്തച്ചൻ പിന്നെ പെണ്ണ് കെട്ടിട്ടൊന്നുല്ല
ആഹ് ആഹ് ശരി
നാത്തൂനിം പിന്നെ കെട്ടിച്ച് രണ്ട് കുട്ട്യാളുണ്ട് ഇങ്ങളെ വീട്ടില് ആരൊക്കെണ്ട്
ഇവടെ അനിയനാണ് ഇവലക്ക് അനിയന്ണ്ട് അവന് പൊറ്ത്താണ് ഇവടെ ഇല്ല
പെണ്ണെട്ടീട്ട് ഇണ്ടാവുല്ലല്ലേ ഉം ഇങ്ങക്കോ
നാത്തൂന്മാര്ണ്ട് ഏഹ് നാത്തൂന്മാര് ഒ കല്യാണം കഴിച്ച്ക്ക്ണു അഞ്ചാളുണ്ട് ആഹ് പെങ്ങമാര് അഞ്ചാളുണ്ട് രണ്ടാണും അഞ്ച് ഇന്‌ക്ക് ഇന്റെ വീട്ടില് ഇപ്പല്ല ഉമ്മണ്ട് ഓഹ് രണ്ട് താത്തമാര്ണ്ട് ഒരാ ഏട്ടനുണ്ട്
ആഹ്
ഉം ഉം
അവരെക്കെ കല്യാണം കഴിഞ്ഞോ
ആഹ് ഏട്ടന്റെ രണ്ട് കുട്ടിയാ രണ്ട് പെൺകുട്ടികളാണ് ഓന്റെ രണ്ട് കുട്ടിയളെക്കെ കല്യാണം കഴിഞ്ഞു
ഉ
ജ്യേഷ്ഠത്തിക്ക് ഉം ര രണ്ട് കുട്ടിയളും മൂന്ന് പെൺകുട്ടിയളാ രണ്ടാള്ത് കഴിഞ്ഞു ഒരു കുട്ടിഞ്ഞ് പഠിക്കാണ്
ആഹ് ഉം
റ്റം പഠിക്കാണ്
ഉം ഇങ്ങള് വേറെ എന്തെങ്കിലും ജോലി ചെയ്യ്ണ്ടോ
ഇല്ലല്ല ആഹ് വർക്ക്നർഞ്ഞെ ജോലിപ്പം ഞമ്മക്ക് ഡെയിലി ജോലിയന്നല്ലേ
ആഹ് അതന്നെ പറ്ഞ്ഞെ പഠിച്ചാല് അമ്മക്കയിലും വെല്ല്യ ജോലിയന്നെ പർഞ്ഞീല്ലേ
പഠിച്ച്ട്ടാണെങ്കി അമ്മക്കൊര് ടെ ജോലിക്കെര് ടൈമ് ഇണ്ടായിനി ഉം ഇത് പ്പം ഞമ്മളെ ജോലിക്ക് ടൈമ് ഇല്ലാത്ത ജോലിയല്ലേ ഫുൾ ടൈമ് ഉം ഉം
ഉം ഇന്ന്ട്ട് ചോറൊക്കെ തിന്നഴിഞ്ഞ് ഒറങ്ങോ
കൊറ്ച്ചേരൊക്കെ മക്കള് ആരും പെരേല് ഇല്ലാത്തോണ്ടെ മക്കള് വെരോളൊക്കൊന്ന്ങ്ങനെ കെടക്കും ചെലപ്പോ ഒറങ്ങും ചെല എന്തെങ്കിലും ഫോണില് എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലൊക്കെ വർക്കള് ഇണ്ടാവാ അപ്പ അയിമ്മങ്ങനെ ഇരിക്കും
ഏഹ്
പിന്നെ
ഏഹ് വേറെന്താ ഉം കുട്ട്യോ‌ള്ക്ക് കുട്ടിക്ക് സുഖ അസുഖൊന്നുല്ലല്ലോ
കുട്ടിക്കെന്താ പനിയേനി ഇപ്പങ്ങനെ മാറി വെര് നൊള്ളൂ അന് ഉം നാത്തുന് പനിയേനി അപ്പ നാത്തുന് അവടെ നിക്കാൻ വെയ്യാത്തോണ്ട് ഇങ്ങട്ട് വന്നീനി അപ്പൊ പകർച്ച പനിയേനി അപ്പൊ ഓനും പകർന്ന് ചെറിയ കുട്ട്യാളല്ലേ അപ്പം പെട്ടന്ന്ണ്ടല്ലോ
ഉം ഉം
അപ്പൊ ഓന്ക്കും പുട്ച്ചീനി ഇപ്പോ ഒരാഴ്ചയായിട്ട് മാറ്ണേല്ല രക്തം അണ്ക്കള്ങ്ങനെ കേറിട്ടെ ഇപ്പത് ഇപ്പൊന്ന് ഇന്നലെയാണ് ഇപ്പൊന്ന് കൊറഞ്ഞത്
ഉം ഉം ഒര് വീട്ടില് വന്നാ വീട്ടില് വന്നാലേ എല്ലാര്ക്കും കിട്ടും ഉം
പ്പ തന്നെ ഓനെ ഇങ്ങന്നെ ഉമ്മക്കുമ്പളെ ജലദോഷം ഇപ്പം ചൊമ ച്ച് ചൊമച്ച് ചൊമച്ച് നെഞ്ഞൊക്കെ വേദനേനി കഫക്കെട്ട്ങ്ങട് മൂത്ത്ട്ട് സൗണ്ട് ഇങ്ങനെണ്ടാവാ നെഞ്ഞിന് നെഞ്ഞിന്
ഓന്റെ പ്പ എന്താ ചെയ്യ് ന്നേ.
ഓന്റെ പ്പാ ബാർബറ ഞങ്ങൾ ബാർബർ ഫാമിലിയാണ്. ഇവിടെ ഇപ്പിം ബാർബറാ പിന്നെ എന്റെപ്പിം
ഷോ എനിക്കങ്ങെന്നൂല്ല.
ഇപ്പൊ അതിൻ്റ അപുറത്ത് അവടെ ഷോപ്പ്ട്ടക്കണ്. എന്റെ ഇപ്പിം തന്നെ ബാർബറാണ്. ഉമ്മാന്റ വീടി തോലണകിലും ഒക്കെ. കാല്യാക്കോരൊക്കെ ബാർബർമരയി. ഇക് രണ്ട് താത്താരുട് ന് ചൊറുതണ്.
ഒരു ബ്യൂട്ടീഷ്യന്റെ തൊക്കെ ട്ടാ മതില്ലോ കട.
ആ ഇന്നോട് എന്റെ മാപ്പിള എപ്പോളുംപറയും അനക്ക് ബ്രൈട്ട് മേക്കപ്പ്. ച്ചൂടെ ഇന്നാ ഞന്ന് ഒര് കട ട്ട് തരാന്ന്റും ക്ഷെ നമ്മക്ക് താല്പര്യം ഇല്ലാഞ്ഞ നമള്. അയിന് പോയി തോന്ല്ലല്ലോ. എനിക്ക് ഫാഷൻ ഡിസൈനിങ്
ഇല്ലാന്ന് ണ്ടെങ്കില് ആ അല്ല അങ്ങളെ ഏരിയെല് അങ്ങനെന്നും ഇല്ലന്നുണ്ടെങ്ക.
ബ്രൈഡലോല ത് അയിന്റെ ഇത് പഠിക്കണോലല്ലാരും. ഇപ്പ ചെറിയ കുട്ടികള ക ത്പഠിചി പ എന്താ ചെയ്യണ്.
താ ഞമ്മക്കുള്ള പിന്നെ ഓർഡർ ഞമ്മക്ക് കിട്ടും. ഉം
ആഞമ്മ്ക്കുള്ള കസ്റ്റമറ് ഞമ്മക്ക്. കിട്ടോല്ലോ ഉം കുട്ടിയൊക്കെ വലിയതാവണം.
ഉം ഇന്ഷാ അല്ലാഹ് പ്പ ഓന് മൂന്ന് വയസ് കുമ്പോ നൈസറിയിലൊക്കെകിട്ടോ? എന്റെ കിലൊക്കെ പോണംന്നഗ്രഹക്കെ ണ്ട് നടകുല്ലേനൊന്നുഅറീല. ഉമ്മ്
അവ്ടെ പോരില് ആരൊക്കെല്.
എനിക്കോ നിക്ക് രണ്ട് താത്താരും. ഇപ്പിംഇമ്മിംണ്ട് ഞൻ ചൊറുത് അവരെ രണ്ടളിം കൊടിച് രണ്ട് കുട്ടി ള്ട്. ഇവിടെ അടുത്ക്കെന്നെ കെട്ടിച്ക്ക്ണ് ഇല്ല. ആങ്ങളാരി ഞങ്ങള് മൂന്നു പെൺ കുട്യാള.
ഏഹ് ഉം
ഇപ്പിം ഇമ്മിംണ്ട് ഉം ഇല്ല ഓൽക്ക് കൊഴപ്പൊന്നുല്ല.
ഏഹ്
അങ്ങനെ പോവ്ണ്ട്. സുഖായിട്ട് പോവുന്ന്.
ഉം അവിടെ ഇപ്പ എന്താ കടട്ക്കാണോ ഷോപ്പ് ഉണ്ട്.
ആഹ് ന്റെപ്പിം ഞാൻ പറഞ്ഞിലെ ഇപ്പിം ബാർബേറെന്നേണ്. എല്ലാരും നാട്ട്തന്നെ. ഇന്റെ ആള്യക്കാരായലൊക്കെ ബാർബർന്മാരേനി.
ആഹ് വീടൊക്കെ വെച്ചോ? ആഹ്
ആഹ് എല്ലാരും വീടൊക്കെ വെച്ചു. ചെറിയത്താക്ക് പ്പഞ്ഞി വീട് ആവാൻനിഷ്ക്ക് നൊള്ളു. പ്രഗ്നെന്റാണ് അപ്പൊ റസ്റ്റിലാണ്. ഛർദി അതൊക്കെ ആയിട്ടേ. നമുക്ക് ഓരോന്നിനും ഓരോ രീതിയിലാണല്ലോ? രണ്ടാളും ഉം മ പിന്നെ എന്തേിനും വല്യ കുഴപ്പൊന്നൂല്ലെന്നു ഇപ്പതീനാണെങ്കി ഭയങ്കര ശർദിയും. ബ്ലീഡിങ്ങൊക്കെ. കടന്താപ്പ അങ്ങനെ കെടക്കാണ്.
അഹ് ശെരി.
ഉം ൻക്കും തന്നെ ഡിസ്കിന് പ്രശ്നം ഉണ്ടായതോണ്ട്. എം ആർ ഐ ഒക്കെ ഇട് എക്സ് റേ ഇ ട് തപ്പോ ഡിസ്കിന് പ്രശ്നണ്ട് അപ്പൊ ഇൻക്ക് വേദന മാറാത്തൊണ്ട്. എം ആർ ഐ ഇട്ക്കാൻ പറിഞീനി അപ്പൊന്നലെ പോയി എം ആർ ഐ ഒക്കെ ഇടു ത്താപ്പം എം ആർ ഐ ന്റെ റിസൾട്ട്ട്ടാന് നാപ്പത്തഞ്ച് മണി ക്കൂറാണത്രെ സമയം അപ്പഞ്ഞത് കിട്ടീട്ട് വാണം കാൺച്ചൊട്ക്കാന് ൻക്കാണെങ്കി കൊറേ സമയം ന്ക്കാനും വെയ്യാ ഇരിക്കാനും വെയ്യാ അങ്ങൻത്താെരവസ് ഇല്ല ഒന്നും ചെയ്തിട്ടില്ല തങ്ങനങ്ങട്ട് ഒര് മൂന്നാല് മാസം മുന്നേണ്ട് താെടങ്ങിയതാ പെട്ടെന്ന് ങ്ങെട്ട്ണ്ടായിട്ട് ഉം അധികം ബാരേറ്റില്ലതൊന്നും പൊന്തിച്ചാനും പറ്റില്ല ഇപ്പാേനാണെങ്കി ഇന്നെ മാത്രേ പറ്റു ഒള്ളൂ
പറ്റോള്ളൂലേ ഉം ആഹ് ഉം
കുട്ട്യാക്കങ്ങനെയല്ലാെ മ്മാരായ്റ്റാെര് താണല്ലോ പെങ്കുട്ട്യാക്ക് നേരെ തിര്ച്ചാവോലോ
പിന്നെ വേറെന്തെന്നാ ആഹ് ഇന്ഷാ അല്ലാഹ് ഞാൻ വിളിക്കണ്ട്ന്നാ ഇന്നാ പിന്നെ വിളിക്കാ ആഹ് പിന്നെ വിളിക്കെന്നാ ടൈമായിട്ട്ണ്ടാവാെല്ലോ ന്നാ ഓക്കെട്ടാ ശെരി ഞാൻ പിന്നെ വിളിക്കാ